എന്തൊക്കെയുണ്ട്
ഒണ്ട് ആഹ് സുഖാണ് ഭക്ഷണംക്കെ കഴിച്ചോ
ആഹ് ഭക്ഷണം കഴിച്ചിട്ടില്ല ഒരു കൂട്ടര് കഴിച്ണ് ഞാന് പിന്നെ കൊറച്ച നേരം ഹോസ് പിറ്റൽല് പോയേനെ അപ്പം പിന്നെ ഭക്ഷണം കഴിച്ചേഞ് പോയിന് അപ്പൊ പിന്നെ ഉച്ചകത്ത് കഴിച്ചിട്ടില്ല
ആഹ് ആഹ്
കുളിയൊക്കെ കഴിഞ്ഞ് നിസ്കാരൊക്കെ കഴിഞ്ഞ് ഇനി ഇപ്പാ കഴിക്കണം
ആഹ് അത്ശയ ഇന്ന് എന്തായാല എന്തൊലും സ്‌പെ സ്പെഷ്യൽ ഉണ്ടോ പ്രത്യേകിച്ചും
ഇല്ല സ്പെഷ്യലൊന്നും ഉണ്ടാക്കിയിട്ടൊന്നുല്ല അതൊക്കെ വൈകുന്നേരംക്കെണ് ഞാൻ ഉച്ചയ്ക്ക് വല്ലാതെ ഭക്ഷണം ണ്ടാ ക്കലില്ല
രാത്രികത്തോ രാവിലത്തോ ഒക്കെ അങ്ങനെട് ഒപ്പിച്ച് പോകല വൈകുന്നേരം എല്ലാരും കൂടി ഉണ്ടാവുമ്പോ എങ്ങനെ
മക്കളൊക്കെ കഴിക്കോ
ആഹ് മക്കളൊക്കെ കഴിക്കും പിന്നെ ഉം വൈകുന് ആരും ഉണ്ടാവൂല ഉച്ചക്കൊക്കെ എല്ലാരും പോ സ്കൂള് പോണോൽ ആവുമ്പളേ ഒക്കെ വൈകുന്നേരത്തിനൊക്കെ എല്ലാരും ഉണ്ടാവും രാത്രികത്തേനൊക്കെ എല്ലാരും ഉണ്ടാവൊള്ളൂ
ആഹ് ഇന്ന്പ്പോ ഒന്നും ക്ലാസ് ഒന്നും ഇല്ലല്ലോ
ആഹ് ഇന്ന് ഇവിടെണ്ട് ചെറിയ കുട്ടിയേക്ക്‌ ഒക്കെ ക്ലാസ്ണ്ട്ന്ന് ഒന്ന് മുതൽ നാല് വരെയൊക്കെയുഉള്ള സ്കൂൾ ഉണ്ടല്ലോ അങ്ങനത്തോൽക്കൊക്കെ സ്കൂൾണ്ട്
ആഹ് വീട്ടിൽ ആരൊക്കെണ്ട്
വീട്ടില് ഹസ്ബന്റ് മക്കള് ഞങ്ങളെന്നെ ഒള്ളു ഒറ്റക്ക് സ്വന്തയിട്ട് വീടാണ്
ആഹ് ആഹ് നിങ്ങളെന്തേലും വർക്ക്യ്യ്ണ്ടോ
വർ ക്ക്‌ ചെയ്യ്ണ്ടോയിക്കാണേൽ ഞമ്മള് ഓൺലൈൻ ആയിട്ട് അങ്ങനെയൊക്കെ ഓരോ വർക്കൊക്കെ ഉണ്ട്
ആഹ്
നമ്മൾ ഓൺലൈൻ ആയിട്ട് പിന്നെ ഡയമണ്ട് ലൈഫ് അയില്ണ്ട് പിന്നെ പിന്നൊന്ന് പറയാൻ ഡ്രീം ലൈഫ് പറഞ് കാണ്ട് അങ്ങനെ ഒന്നുണ്ട് ഇപ്പം അങ്ങനെ സ്റ്റാറ്റസ് വർ ക്കും അങ്ങനൊക്കെ ആയിട്ട് ഇങ്ങനെ അല്ലാത്ത നമ്മള് വീ ട്ട് നിന്നാണ്ട് ഫോൺ കൂടെ കഴിയിണ വർക്കുകളൊക്കെ അല്ലാതെ പുറത്തു പോയി കാണ്ടുള്ള വർക്കൊന്നുംല്ല
ആഹ് ശരി
പിന്നെന്ന് പറയാൻ ഞമ്മക്ക് ഞമ്മളെ വീട്ട്ത്തെ ജോലികളന്നെണ്ടാവല്ലോ ആഹ് അതന്നെ നമ്മക്ക് ഇഷ്ടം പോലെണ്ടാവും
ല്ലം ണ്ടാക്കോ
നാല് മണിക്ക് ചായിം കടിയും അങ്ങനെ എല്ലാ ദിവസം ഒന്നും ഉണ്ടാക്കലില്ല എപ്പളെങ്കിലൊക്കെ ആയിട്ട് നമ്മള് എന്തെങ്കിലൊ ക്കെ പയംപൊരിയോ അല്ലെങ്കി ഉള്ളിവടെ അങ്ങനൊക്കെ നമ്മളെ വീട്ടില് ഉള്ള സാധനൊക്കെ എടു ത്ത്ങ്ങാണ്ട് അത് എപ്പളൊന്നും ഉണ്ടാക്കൂല ഏറും കടേന്ന് സാധനം വാങ്ങലാണ് ചെയ്യാറ്
ആഹ്
പിന്നെ ഉള്ളിയൊക്കെ നമുക്ക് ഇപ്പ എപ്പളും വീട്ടിള്ള സാധനം വീട്ടിൽ ഉണ്ടാവാണെങ്കി അങ്ങനെണ്ടാക്കും ആഹ് അതെ ആഹ് പിന്നെ ഇപ്പം ഞമ്മളൊക്കെ നോമ്പിനല്ലേ നോ
നോമ്പിന് ആണ് കാര്യമായിട്ട് ഉണ്ടാക്കുക എല്ലാവർക്കും എണ്ണക്കടിന്റെ ആൾക്കാരാ
ആഹ് നോമ്പിന് എല്ലാർക്കും വേണം അത്ഇഞ്ഞിപ്പം ഞമ്മ
അത് പിന്നെ നമ്മള് സമൂസന്റെ ഓലൊക്കെ കൊടുന്ന് കാണ്ട് പിന്നെ നമ്മൾ തന്നെ മസാല ഞമ്മൾ വീട്ടിൽ തന്നെ കൂട്ടും ഓല പീടേ ക്കന്ന് വങ്ങിക്കും ങ്ങട്ട് അങ്ങനെ നമ്മൾ നമ്മളെ വീട്ടിലന്നെ വെളിച്ചണ്ണയും കാര്യൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം നമ്മൾ അങ്ങനെ വീട്ടന്ന് ഉണ്ടാക്കും ആഹ് പിന്നെ അങ്ങനെ നോമ്പിന് പിന്നെ പുറത്ത്ന്ന് കടേന്ന് വാങ്ങല് വല്ലാതെ കുറവാ നമ്മള് വീട്ടിൽ തന്നെ ഉണ്ടാക്കൽ തന്നെ
ആഹ്
പിന്നെ ഇപ്പളൊക്കെ അയിന് ഏറും നമ്മള് ചെറിയ ബേക്കറി ഐറ്റംസ് ഒക്കെ അങ്ങനെയൊക്കെ ആയിട്ട് വൈകുന്നേരം പോവുക എപ്പളെങ്കിലൊക്കെ ആയിട്ട് എണ്ണക്കടി ഉണ്ടാവും
ആഹ് മക്കൾക്ക് സ്കൂള് പോവാനോക്കെ ആയിക്കാരം ചിലപ്പോ സ്കൂൾ വിട്ട് വന്നാലൊക്കെയ്കാരം ചിലപ്പോ എന്തെലും ആയിട്ട് വേണ്ടി വരാ
എപ്പളൊന്നും നടക്കൂല ആഹ് പിന്നെ ആഹ് ഞമ്മളെ പണിം മാണ്ടേ യിന്റെ ഇടയിൽ നമ്മക്ക് ക്ക്‌ ഇപ്പൊ ഈ നേരം വെളുത്ത് നമുക്ക് ഉച്ചാവോളും നമുക്ക് വീട്ട്ത്തെ പണി ഉണ്ടാവും പിന്നെ നമ്മൾ ഉച്ചന്റെ ശേഷോരു ത്തിരി നേര ല്ലേ ഒയ്വുണ്ടാവുക പിന്നെ വൈകുന്നേരം ഒ സർവാങ്കം ഒന്നും കൊടുത്താ പിന്നെ ടൈം ഇല്ലല്ലോ പിന്നേ ബല് സ് ആഹ് പിന്നെ വല് സ്കൂളട്ട് വന്ന് വലെ വീട്ടില കുറച്ച് കൂടി പിന്നെ ഒല മദ്രസക്കറ്ഞയച്ചു
മദ്രാസ വൈകുന്നേരം ആണോ
ആഹ് രാത്രി മദ്രസള്ള ലുണ്ട് ഒരാൾക്ക് രാ ത്രി മദ്രസ്ണ്ട് ഒരാക്ക് സുഭഹിക്ക് മദ്രസുണ്ട്
ആഹ് ആഹ്
ആഹ് രാത്രിയല്ലോളൂ ഇപ്പ സ്കൂൾട്ട ഇവിടെ വരിയാ വന്ന് കുറച്ചേരം ഒന്ന് ഇവിടെന്ന് കുറച്ച നേരൊന്ന് നട നക്കാ നേരണ്ടാവ അപ്പോത്തിൽ ഓൾക്ക് മദ്രസയ്ക്ക് പോകാന് നേരായി
ഓഹ് ഇവിടെ രാവിലെ മദ്രാ ഞാന് മദ്രാസ ടീച്ചറായിട്ടാ ആഹ്